ഹലോ ആ കേൾക്കാമോ ഓ ഭക്ഷണം കഴച്ച് വയറ് വയറ് നിറഞ്ഞിങ്ങനെ ഇരിക്ക വളരെ ബുദ്ധിമുട്ടി ഇന്ന് കഴിച്ചത് കൊറച്ച് കൂടിപ്പോയി
ഉം അതെ ഞാനിവിടെ ഇങ്ങനെ ഭക്ഷണം കഴിച്ചിങ്ങനെ പത്രണ്ടലോ അപ്പ കുറച്ചേരങ്ങന പത്രം വയിച്ചാവ്ടെ നിക്കായ്രുന്നു റേ ഇന്ന്പ്പോ വാ പത്രമാധ്യമങ്ങളിപ്പോ പൊതേ ഒന്നു ജര രാവിലെ കിട്ടിയത്ണ്ട് അ കൊ കുട്ടികളിങ്ങനെ വായിക്കും പിന്നെപ്പൊ സ രാത്രിതിങ്ങനെ ഒഴിഞ്ഞ് കിട്ടിപ്പൊ ഒന്ന് കൂടുതലായിട്ട് ഇര്ന്ന് വായിക്കാ ന്ന് വിചാരിച്ച് വായിച്ചാര്ന്ന്
ക്കാറും അങ്ങനന്നെ രാത്രി ആണ് വിശദായിട്ട് പത്രം വായിച്ച് കിടക്കണെ ആൾക്കാര് ചെല ഈ ജോലിക്ക് പോണ ആൾക്കാരൊക്കെ രാവിലെ ആ തെരക്ക്ള്ള സമയ ത്തെലപ്പോ വായിച്ചോളണന്നില്ല ആ സമയത്ത് ജസ് ഏഹ് ചെറുതായിട്ടൊന്ന് കണ്ണോടിച്ചിട്ട് രാത്രിയാണ് പല ആളുകളിങ്ങനെ മ്മളെ നമ്മളെ പോലെള്ള ജോലിക്കാരൊക്കെ കൃത്യമായിട്ട് എല്ലാ വാർ ത്തകളും മുയുവനായിട്ട് നിരീക്ഷിച്ചിട്ട് വായിക്കല്
അതെ അത് ങ്ങള് പറഞ്ഞത് കാര്യാണ് ഒന്നാമത് ഈ പത്രമാ ധ്യമങ്ങള പറ്റി പറയുമ്പോളെ ഇന്നിപ്പോന്ന് വെച്ചാല് ഭയങ്കര രീതില് കുറഞ്ഞിട്ട്ണ്ടത് അതാ ആ യെ പത്ര മാധ്യമങ്ങള് ഉദ്ദേശ് ഞമ്മള് പേപ്പർ കൊണ്ടുള്ള പത്രമാധ്യങ്ങൾ അത് ഭയങ്കര രീതില് കൊറഞ്ഞിട്ട്ണ്ട് പ്പ മ്മക്കൻ അമ്മ്ക്കന്നറയാം മുമ്പൊക്ക പറഞ്ഞാലെ ഒരു പാട് രീതില് നമ്മുടെ നാടുകള്ല് ഓരോ വീടുകളിലും ഒരുപാട് പത്രമാധ്യമങ്ങൾ എത്തീര്ന്നു ഇപ്പം മനോരമയായിട്ടും മാധ്യമായിട്ടും ചന്ദ്രികയായിട്ടും അങ്ങനെ പല പത്രങ്ങളും എത്തിരുന്നു എന്ന ഇന്നിപ്പോ എന്തച്ചാല് പലർക്കും മൊബൈലില് ഇത്തരം പത്രങ്ങള് കിട്ടണോണ്ടന്നെ പലരും ഇപ്പോ പത്രങ്ങള് വായിക്കാനുള്ളരു ബുദ്ധ്യുണ്ട് അപ്പോ ഞാനന്നെ പലപ്പോഴും പ്പ പല പത്രങ്ങളും ആൻ മലയാള പത്രങ്ങളൊക്ക വായിക്കാറ് മൊബൈലിലാണ് കാരണം വെറുതെ അത് നമക്ക് ഫ് നമുക്ക് ജ് അ സൗജന്യമായിട്ട് ലഭിക്കുന്ന ഒരു ഉ സ താണ് അതുകൊണ്ട് ഇപ്പ നമുക്ക് വല്യേ രീതില് പ്പോ മറ്റേ ഈ വെ വെറുതെ പൈസ കൊടുത്ത് വാങ്ങണോ ന്ന്ള്ളത് ചിന്തിക്കാണ് പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് പ ത്രം വായിക്കുമ്പ അതിന് കിട്ടുന്ന പല അറിവുകളുണ്ട് പ്പൊ മുക്ക് ശരി ആ വായനാശക്തി കൂടാനും പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഉൾക്കാഴ്ച കിട്ടാനും അങ്ങനെ ഒരുപാട് കാര്യം ഇത്രേം ഈ പത്രങ്ങള് നേരിട്ട് വായിക്കണോണ്ട് ഉ അതൊരിക്കലും നമുക്ക് ഈ മൊബൈല് ഉപയോഗിച്ചത് കൊണ്ടോ അല്ലെങ്കി മറ്റുള്ള വയികള് കൊണ്ട് പത്രം വായിക്കുന്ന റ്റൂല അത്ശാല് ഇന്ന്പ്പ പല രീതി പത്രങ്ങള്ണ്ട് മലയാളത്തില് പത്രങ്ങള്ണ്ട് ഇംഗ്ലീഷില് പറഞ്ഞിരിക്കണ പത്ര ങ്ങള്ണ്ട് വ്യത്യസ്ത ഭാഷകളല് വരുന്ന പത്രങ്ങള്ണ്ട് പിന്നെ പത്രങ്ങളന്നെ അതില് വ്യത്യ വ്യത്യസ്തമായ രീതില് വരെ ണ്ട് നമുക്കന്നെ ഈ പത്രത്തിന്റെ ഉള്ളടക്കം നോക്കണെങ്കി ഒരുപാട് ഉള്ള ഉള്ളടക്കണ്ട് അവര് വസ് മ വ പ ആദ്യ പേജില് പ്രധാനപ്പെട്ട വാർത്തകളുണ്ട് പിന്നെ പ്രാദേശികണ്ടാവും കേരളീയ വാർത്തകളാണേ അങ്ങനെ വര്ണ്ട് പിന്നെ ദേ ദേശീയതലത്തിലെ വാർത്തകള് അന്താരാഷ്ട്രം പിന്നെ ഒരു കായികം അങ്ങനെ ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള ഘടനയ് വെച്ചിട്ടാണ് ഇന്നത്തെ പത്രമാധ്യമങ്ങൾ നടക്കുന്നത് എന്നുള്ളതാണ് അപ്പൊ നിങ്ങള് ഏതൊക്കെ രീതിയിലുള്ള പത്രങ്ങളാ സാധാരണ വായി ക്കാറുള്ളത്
ഈ പത്രത്തെ പറ്റി പറഞ്ഞപ്പോ എനക്ക് ഓർമ്മകിട്ടുന്ന സംഭവം എന്താച്ചാല് പത്രം തീർച്ചയായിട്ടും എല്ലാരും വായിച്ചിരി ക്കേണ്ട സംഭവമാണ് കാരണം ഞാനൊക്കെ ചെറുപ്പത്തില് പത്രം വായിച്ചുകൊണ്ടാണ് എന്റെ ഒരു വായനശീല തന്നെ ഒന്ന് വള ളർന്നു വന്നത് ഇപ്പോ ജോലിതെരക്ക് കാരണം അങ്ങനെ വായിക്കലില്ലെങ്കിലും മുമ്പ് കുറച്ച് വായനശീലൊക്ക ഉണ്ടായിരുന്ന പ്പോ അതിന്റൊക്ക മെയിൻ ഘടകന്തച്ചാല് പണ്ടമ്മലെ വീട്ടില്ള്ള മുത്തച്ഛമാരും അതത് നമ്മടെ മാപിതാക്കളൊ ക്കെ പത്രം വരുത്തിക്കു ആയിരുന്നു അപ്പോ ആ പത്രം അവര് വായിക്കുമ്പോ അവരെ കൂടെരുന്ന് ആ സമ യത്ത്ള്ള പ്രധാനപ്പെട്ട തലക്കെട്ടുകളൊക്ക വല്യയ എഴ്ത്തിലുള്ള തലക്കെട്ടുകള് വായിച്ച് ശീലിച്ച് അങ്ങനാണല്ലോ പത്രത്തിന്റെ ഒരു ആരാധകനായി മാറിയത് പിന്നീട് പല പത്രം പത്ര ങ്ങളും പല ഏ രൂപത്തിലും പല കോലത്തിലും വരാൻ തൊടങ്ങി പിന്നെ എന്റെ ഒര് ചെറുപ്പകാലത്തൊക്ക എന്റെ ഒരു ഓർ മ്മന്ന്ച്ചാല് ഒരു മഞ്ഞപ്പത്രം ന്ന്റഞ്ഞ ഒരു രീതി ഉണ്ടായിരുന്നു അതായത് ഈ ഉച്ച സമയത്ത് അല്ലെങ്കില് വൈകുന്നേര സമയത്ത് ബസ് സ്റ്റാൻഡുകളിലും അതുപോലെ തന്നെ ഈ ബസ്സുകളിലൊക്കെ ഈ ആൾക്കാര് കേറിങ്ങനെ ഒ ക്ക്ന്നര് ചൂടുള്ള വാർത്ത അതായത് ആ സമയത്ത് എന്താണ് നടക്കുന്നത് ആ അത് ഒരു ആ സമയത്ത് എന്ത തത്സമയം ഒരു സംപ്രേഷണം പോലെ ആ സമയത്ത്ന്നെ ഈ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഈ ഉടനെ അടിച്ചിറക്കുന്നൊരു മഞ്ഞ പത്ര സ് ഒരു സമ്പ്രദായം അല്ലെ രീതി മുമ്പ് കാലത്ത് ഇണ്ടാ അത് ഈ കാലത്ത് ഉണ്ടോ എന്നറിയില്ല കാരണം നമ്മൾക്കിപ്പോ വളരെ വിരളമായിട്ട് ബസ്സിലൊക്കെ സഞ്ചരിക്കാറ നമ്മെല്ലാരും ജോലിയക്ക സ്വന്തമായിട്ട് വാാന ഉണ്ടാവും അപ്പൊ ആ സമയത്ത്ലുള്ള ബസ് ുകളിലൊക്കെ ആ സമയത്ത് കേരള വളരെ ഇരളമാണ് അപ്പോൾ അങ്ങനത്തെരു രീതി ഇപ്പോ തുറന്നു പോകുന്നുണ്ടോന്ന് അറിയില്ല അതേപോലെ തന്നെ പത്രങ്ങൾ ഒരുപാട് മാറ്റ സംഭവിച്ചു കാരണം എത്രയൊക്കെ തന്നെ പറഞ്ഞാലും നമ്മൾ ഈ മൊബൈൽ ഫോണിലൂടെ അല്ലെങ്കിൽ ടി വി മുഖേന കാണുന്ന വാർത്തകൾ അതുപോലെ തന്നെ ആ സമയത്ത് കിട്ടുന്ന ആ ഒരു അനുഭം അതുപോലെ തന്നെ പത്രം വായിച്ച്ു കിട്ടുന്ന അനുഭവം തീർ വ്യത്യസ്തമാണ് കാരണം പത്രം വായിച്ചു കിട്ടുമ്പോൾ ഒരു അതിൻ്റെ രാവിലെ തന്നെ നമ്മളക്ക്െ പത്രം വരുമ്പോൾ ആ പത്രത്തിൻന്റെറെ ഒരു മണവും കാരണം പ്രത്യേകരമായ മണമാണ് പ്രിന്റ് എടുത്ത പത്രത്തി ഉണ്ടായത് അപ്പൊ ആ ഒരു മണത്തോടു കൂടെ നേരിൽ അനുഭവ ചെറിഞ് വായിക്കുമ്പോൾ ഒരു വേറെ തന്നെ ഒരു അനുഭവമാണ് വ്യത്യസ്തമായ അനുഭവമാണ് ഏതവരൊക്കെ ഉണ്ടാാവുക അതുപോലെ തന്നെ ഒരുപാട് ഏ വളരെ ചെറിയതും വളരെ വിരളവുമായ ഒരുപാട് വാർത്തകളും അതുപോലെന്നെ മറ്റു കാര്യങ്ങളൊക്കെ പത്രം മുഴുവൻ കണുടിച്ചാൽിട്ടും അതുപോലെ ഒരുപാട് കൗതുകമായ വാർത്ത ൊക്കെ പത്രത്തിൽ ഉൾക്കള്ളുന്നു കാരണം നമ്മള് ചിലപ്പോ ഒരു പക്ഷെ സ്ക്രീനിലൂടെ അല്ലെങ്കിൽ മൊബൈലിലൂടെ വായിക്ക്പോ നക്ക് നമക്ക് കുറച്ച് വായിച്ചാൽ തന്നെ ഒരു പക്ഷെ മടുപ്പ് തോന്നാം പക്ഷെ അതിൽ പക്ഷേ പത്ര നേരിട്ട് വായിക്കുമ്പോൾ നമുക്ക് ആരും അടുപ്പ് തോന്നുന്നില്ല കാരണം പിന്നെയും നമുക്ക്ത് വായി ആാംക്ഷമൊക്കെ വരും അതുപോലെ തന്നെ പത്രം നേരിട്ട് വായിക്കുമ്പോൾ നമുക്ക് നമ്മുടെ വായന ശക്തി കൂട്ടം അതുപോലെ തെ ചിന്താശിശയൊക്ക വർധിപ്പിക്കാം പക്ഷെെ മെയിലാകുമ്പോ നമുക്ക് പിന്നെ നമ്മുടെ കണ്ണിനെ ബാധും അതുപോലെ തന്നെ നമ്മ ആരോഗ്യപരമായ കാര്യങ്ങളൊക്കെ ബാധിക്കും അങ്ങനത്തെ കുറച്ച് കു കഷ്ടണങ്ങള് ഈ ഓൺലൈനിലൂടെ വായിക്കുമ്പോഴണ്ട് അതുപോലെ തന്നെ നമ്മള് ഓൺലൈനിലുള്ള അതുപോലെ തന്നെൊബൈൽൂ ഇ നമ്മള് പത്രത്തിന്റെ പകരമായിട്ടുള്ള ഈ വാർത്താ ചാനല് കാണയാണെങ്കിലും അതില ഇപ്പോ എല്ലാ വാർത്തകളും ഉണ്ടായിക്കോവാണെന്നില്ല കാരണം അവർക്ക് ഏത് വാർത്തയാണോ കൊടു നിക്കണെന്ന് തോന്നുന്നത് ആ വാർത്ത മാത്രമാണ് കൊക്കും കുശേ പത്രം എന്നുള്ളത് ഒരു എട്ട് പത്ത് പേജ് ഇറങ്ങിയത് കൊണ്ട് ഒരുപാട് വാർത്തകൾ ഇന്ന് ലഭിക്കും അങ്ങനത്തെ ഒരു ഒരു ഉപകാരം കൂടെ നമുക്ക് പത്രം വൈക്കുമ്പോ ഉണ്ടാവും
അ ഞങ്ങള്ൾ പറഞ്ഞ കാര്യമാണ് ഇന്നിപ്പോ ഒരുപാട് കാര്യം ലഭിക്കാനുള്ള ഒരു മേഖലയന്ന് പറഞ്ഞണം എല്ലാം ഒരു കുടക്കിയിൽന്ന് പറഞ്ഞ ഒരു രീതിൽ ച്ചരി ഇമ്മള് പറഞ്ഞ പോലെ എല്ലാതും ഉണ്ട് ഇപ്പൊ ആദ്യം ഇൊ പ്രധാനപ്പെട്ട നടക്കുന്ന വാർത്തകൾ അറിയാൻ പറ്റും പിന്നെ മറ്റുള്ള പ്രാദേശിക തലത്തിലുള്ള വാർത്തകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന എന്തെ പ്രശ്നങ്ങ കാര്യങ്ങൾ മനസ്സിലാക്കാാന് അപകടങ്ങൾ മരണങ്ങൾ അറിയാനുള്ള വേറെ പേജുകള ഉണ്ടാവും അതുപോലെ തന്ന പ്രത്യേമായിട്ട അറിയ നമ്മ ദേശീയതലത്തി നടക്കുന്ന കാര്യൾ രാഷ്രീയമായിട്ട് മതരമായിട്ട്ക്കുന്ന കാര്യങ്ങൾ അറിയ പിന്നെ കായിക പ്രേമികളെ സംബന്ധിം കായിക വർത്തകൾ അറിയ മേഖല കൂടൊക്കെയാണ് ഈ പത്രങ്ങള എന്നെ സംബന്ധിച്ചിടത്തോളം ഞാ ഈ ചെറുപ്പകാലത്തൊക്കെ പത്ര പ്രധാനപ്പെട്ട വായിക്കാനും പൊതുവെ ഇത്തരം കായിക വാർത്തകൾ പ്രധാനപ്പെട്ട് വായിക്കാനും അതി നിന്ന് ഒരുപാട് നമ്മള ഇഷ്ടപ്പെട്ട താരങ്ങളുടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അത് എടുത്ത് മുറിച്ചെടുത്ത് നമ്മൾ ഞമ്മളെ ുള്ള കൊയ്ക്കുന്ന സമ്പ്രദായംൊക്കെ ഉണ്ടായിരുന്നു എന്നൽ ഇത്തരം രീതിയിൽ വായനാശീലം വളരെ നല്ല രീതി വർധിപ്പിക്കാനും നമുക്ക ഒരുപാട് ഉൾ പോലെ ഒരുപാട് ഉൾക്കാഴ്ചകളും ഒരുപാട് ചിന്തകളും ഉണ്ടാക്കാനൊക്കെ ഉള്ള ഏറ്റവും നല്ല വഴിയ നല്ലത് പത്രങ്ങളാണ് പക്ഷെ ഇന്നത്തെ കാലത്ത് പന്നാൻ മനസ്സിലാക്കുന്നത് പല പത്ര കമ്പനികൾക്കും നടത്തുന്ന സ്ഥാപനങ്ങൾക്കും വളരെ വലിയീതി നഷ്ടം സംഭവിക്കുന്നുണ്ട് കാരണം പൊതുവേ പത്രം വായി വായിക്കുന്നവർ വലിയ രീതി കുറഞ്ഞു അപ്പോൾ അവര് പ്രധാനമായിട്ട ഇന്ന് ഉപയോഗിക്കുന്ന ഒരു വഴി എന്നുള്ളത് വലിയ രീതിയിൽ പരസ്യങ്ങൾ ഉപയോഗിക്കാാനുള്ള ഏറ്റവും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്തൊ ഒരു വസ്തുാണ് കാരണം പറഞ്ഞിട്ട കാര്യ അവരുടെ സാമ്പത്തികമായിട്ട് നിലനിൽപ്പുന്ന ചിത്രം പരസ്യങ്ങൾ സ്വീകരിക്കുകയും അത് അവരുടെ പത്രത്തിന്റെ ആദ്യ പേജിലും അവസാന പേജിലും ഇടയിലൊക്കെ കൊടുക്കുന്നത് കൊണ്ടാണ് അവരുടെ ഒരു വരുമാനം നല്ലത് പക്ഷേ ഈ പലപ്പോഴും പല ഈ വായനക്കാർക്കും അതു ഇതു മടുപ്പും മറ്റുള്ള പ്രയാസവും ഉണ്ടാക്കണെ ഇപ്പൊ എനിക്ക് തന്നെ ബുദ്ധിമുട്ട്ണ്ടാക്കുന്നുണ്ട് പലപ്പോഴും നമ്മള് ഒരു പത്രം എടുത്ത് കഴിഞ്ഞാൽ മനോരമ അങ്ങനെ ഒരുപാട് പത്രങ്ങളുണ്ട് അതിലൊക്കെ ഒരു അഞ്ചാറ് പേജ് പരസ്യങ്ങൾക്ക് തന്നെ കൊടുക്കാറാണ് അപ്പൊ ഈ പരസ്യങ്ങൾ വായിക്കുക എന്നുള്ളത് ഒരു മടുപ്പു ഉണ്ടാക്കുണ്ട് പക്ഷെ എന്താ വച്ചാൽ അവരുടെ അവരുടെ നിലനിൽപ്പ് അവർക്ക് ലഭിക്കുന്ന സാമ്പത്തികമായിട്ടുള്ള സ്രോതസ് എന്നുള്ളത് ഇത്തരം രീതിയിലുള്ള പരസ്യങ്ങൾ തന്നെയാണ് പിന്നെപ്പോ ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചില പേജ് എഡിറ്റോറിയൽ ലേഖകൾ പേജണ്ട് അത് ഞാൻ മനസ്സിലാക്കുന്ന രസമാണ് വായിക്കണം കാരണം നമുക്കിപ്പോ ഒരു പുസ്തകം വായിക്കുന്ന പ്രതീതി ഇത്തരം പുസ്ക രീതിയില പേജുകൾ വായിക്കുമ്പോൾ കിട്ടും കാരണം ഒരുപാട് എഡിറ്റോറിയൽ ഒരുപാട് ലേഖനങ്ങളൊക്കെ നല്ല നല്ല ചിന്തകളും അല്ലല്ല എഴുത്തുകാരുടെയും ഒരുപാട് എഡിറ്റോറിയൽ ഒക്കെ വരാണ്ട് അപ്പൊ അത് വായിക്കുമ്പോ നല്ല രീതിയിലുള്ള ഒരു ചിന്താശേഷി വർദ്ധിപ്പിക്കാനൊക്കെ എനിക്ക് നല്ലൊരു ഇഷ്ടപ്പെട്ട ഒരു വായി കൂടിയാണ് അപ്പൊ ഇന്ന് പറഞ്ഞ പോലെ ഇ പത്രങ്ങളിൽ തന്നെ പല രീതിയിൽ ജനങ്ങളു അഭിപ്രായം രേഖപ്പെടുത്താനുള്ള വഴിയും കൂടിയാണ്. പല പലപ്പോഴും നമുക്കറിയ പല ആളുകൾക്ക് ഒരുപാട് അഭിപ്രായം പറയണം. ജനങ്ങളാണ് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കാഴ്ചപ്പാടുണ്ടും അപ്പൊ ഇത്തരം രീതിയിലുള്ള കാഴ്ചപ്പാടുകളെ ലോക തുറന്ന് വെക്കാനും മറ്റുള്ള ആളുകളുമായിട്ട് പ്രചരിപ്പിക്കാനുള്ള ഒരു വഴി കൂടിയാണ് പിന്നെ പലപ്പോഴും ഇ ഈ കായിക വാർത്തകളിലൊക്കെ പലപ്പോഴും നമുക്ക് വൈകി വരുന്ന ഒരു വാർതെണ്. പിന്തയച്ചാല് രാത്രികാലങ്ങളൊക്കെ കളി നടക്കുമ്പോ സ്വാഭാവികമായിട്ട് പത്രമാ രാത്രി അച്ചടിച്ചിട്ട് പിറ്റേന്ന് രാവിലെ കൊടുക്കാനുള്ളതാണ്. അപ്പൊ രാത്രി നടക്കുന്ന കളികളും മറ്റു കാര്യങ്ങളും കൃത്യമായി രീതിൽ വരില്ല അപ്പൊ കായികപ്രേമിയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ രീതിൽ പെട്ടെന്ന് തന്നെ അങ്ങനെ പറ്റുന്ന ഒരു വിവരം കിട്ടാന്നുള്ളത് ബുദ്ധിമുട്ടാണ്. അതൊണ്ട് പലരും ഇപ്പോ മൊബൈലു ഉപോഗിച്ചിട്ട് പത്ര മാധ്യമങ്ങളെ വായിക്കാ എന്നുള്ള രീതി ക്കെ മാറി അപ്പൊ ഞാൻ കൂടു ഞാനും ഇത്തര രീതിയിൽ ഇത്തരം ഈ പേപ്പറുകൾ അതുപോലെ മൊബൈൽ വായിക്കുന്ന ഒരു സമ്പ്രദായത്തെ പിന്തുടരാ കാരണം അതുകൊണ്ട് ഒരുപാട് ഉപകാരമുണ്ട്. ഇങ്ങളു പറഞ്ഞ പോലെ നമുക്ക് ഇന്നത്തെ കാലത്ത് നമുക്ക് എല്ലാം ഒരു കുടക്കിയിൽ കിട്ടാണ് മൊബൈൽ ഉപയോഗുമ്പോ തന്നെ പണി ചെറിയ രിതി എന്തെ പൈസ കൊടുത്തിട്ടാണെങ്കിൽ പോലും വളരെ സുന്ദരമായിട്ട് ഒരു ബുദ്ധിമുട്ടും കൂടാതെ വായിക്കാനുള്ളരു മാർഗം കൂടിയായിട്ട് ഇത്തരം കാര്യം ഡിജിറ്റൽ കാലത്ത് പത്രങ്ങൾക്ക് ഭയങ്കര രീതി, അങ്ങനെ മാറി എന്നുള്ളതാണ്. അപ്പൊ ജനങ്ങൾക്കും അതുപോലെ സമു അതെ നിങ്ങള് പറയു.
അപ്പൊ എനക്ക് ഈ സമയത്ത് നിങ്ങള് നേരത്തെ പറഞ്ഞ കാര്യം ഓർമ്മാവാന്നണ്. ഞാൻ ഈ അടുത്ത് വീട്ടില് വീട്ടില് ഒരു വൃത്തിയാക്കുന്ന ഭാഗമായിട്ട് എല്ലാ അലമാരകളും പഴയ അലമാരകളും പഴയ പുസ്തക ത്ത് എനിക്കാന്നെ പഴെ പുസ്തകം കിട്ടി. അതിലെന്താ ഉള്ളത്, ഞാനും ജ്യേഷ്ഠനു പണ്ട് ചെറുപ്പത്തില് അതായത് ഞ ഞങ്ങളുടെ വീട്ടിൽ പത്രം വരുത്തുന്ന സമ്പ്രദായം ഇല്ലാ. കാരണം ഞാനും ജ്യേഷ്ഠനും ഉ ഉമ്മയും മാത്ര ഉണ്ടായിന്നുള്ളൂ. കാരണം വാപ്പ പണിക്ക് പുറത്തു പോകുന്നത് കൊണ്ട് മുതിർന്ന ആരും പത്രം വായിക്കാൻല്ല. ഞങ്ങള് കുട്ടികൾക്ക് വേണ്ടിയിരിക്കലും പത്രം വാങ്ങുന്ന ഒരു സമ്പ്രദായ ഇല്ലായിരുന്നു. അപ്പോ ഞങ്ങളുടെ അല്പ്പക്കത്തെ വീട്ടില് കുടുംബ ക്കാരുടെ വീട്ടിലൊക്കെ പോയിട്ട് അതിലുള്ള ഇഷ്ടപ്പെട്ട താരങ്ങളുടെയും, അതുപോലെ തന്നെ ക്രിക്കറ്റ് കളിക്കാരുടെയും, ഫുട്ബോൾ കളിക്കാരോടൊക്കെ ഒരുപാട് ഫോട്ടോ വെട്ടിയെടുത്തുകൊണ്ട് ഒരു പുസ്തകം മുഴുവൻ ഒട്ടിച്ച് ഒരു പുസ് ത്തകം ഉണ്ടായിരുന്നു. ഒരു നോട്ട്ബുക്ക്. അത് ഈ സമയത്ത് കിട്ടിയപ്പോൾ വളരെ ഒരു വളരെ വ്യത്യസ്തമായ അനുഭവം തോന്നി, അത് തിരിച്ച് കൈ കിട്ടിയപ്പോ ഈ ഒരു സമയത്ത് പെട്ടെന്ന് ശ്രദ്ധിക്കാതെ കൈയിൽ കിട്ടി ഇപ്പോ ഒരു വ്യത്യസ്തമായ അനുഭവം ഉണ്ടായത്. പണ്ട്ല്ലാ കേരള സമൂഹത്തിലുള്ള കേരള ചുറ്റുപാടിലുള്ള ഒട്ടുമിക്ക വിദ്യാർത്ഥികൾക്കും ഇത് ഒരനുഭവമായിരിക്കും. പണ്ട് ഒട്ടുമിക്ക ആളുകളും ഇതുപോലെ ചെയ്തിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്.
അതെ അതെ അതിങ്ങള് പറഞ്ഞ കാര്യാട്ടെ. നമ്മളിങ്ങനെ പലപ്പോയും പല വാർ ത്തകൾ വെട്ടിട്ടെടുക്കും. ഇപ്പോ ഞാൻ മനസ്സിലാക്കുന്ന പല ദുരന്ത വാർത്തകൾക്കെ സംഭവിക്കാറുണ്ട്. വലിയ വലിയ ദുരന്തങ്ങൾ. അപ്പൊ ഇത്തരം ദുരന്തങ്ങൾ സംഭവിക്കുമ്പോ ആ ഒരു വാർത്ത വെട്ടിയെടുക്കുന്ന പല ആള് കളുണ്ട്‌. അത് പിന്നീട് മറ്റുള്ള ചർച്ചകളിലും മറ്റ് കാര്യങ്ങൾ സംസാരിക്കുമ്പോഴൊക്കെ പലർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടാകും. അപ്പൊ പലരും ഇത്തരം ഈ വാർത്താമാധ്യമ വാർത്തകള് വെട്ടിയെടു അങ്ങനത്തെ ശീലമുള്ള പല ആളുകളുണ്ട്. അപ്പോ ഇത്തരം പത്രമാധ്യമങ്ങളുമായിട്ട് ഇടപയിക ഞാൻ മനസ്സിലാക്കുന്ന നല്ലൊരു കാര്യ ണ്. പക്ഷെ ഇതെന്തോ മനുഷ്യ ഇന്നത്തെ കുട്ടികൾക്ക് അടി യുവ യുവ സമൂഹത്തിൽ വലിയ രീതിൽ കുറഞ്ഞിട്ടുണ്ട്. പ്പ എന്റെ വീട്ടിൽ വെച്ചാല് എന്റെ വല്യപ്പ ആണെങ്കിൽ എന്റ ബന്ധപ്പെട്ട കു കുടുംബക്കാരൊക്കെ രീതിയിൽ വലിയ ഒച്ചത്തിൽ പത്രം വായിക്കും. അത് എനിക്കൊരു വലിയ രീതിയിൽ ഉപകാരം. കാരണം പത്രം വായിച്ചിട്ടില്ലെങ്കിലും എന്താണ് ആ പത്രത്തിലുള്ളത് നമുക്ക് വായിക്കാൻ ഭയങ്കര സുഖമാണ്. കാരണം നമ്മട കുടുബക്കാര് വലിയ ഒറ ക്ക വായിക്കയാണ് അപ്പോ മരണ വാർത്ത പോലും വയങ്കര ഉറക്ക വായിക്കാന്നുള്ള അപ്പൊ ഈ ഇത് മറ്റൊരു പേജാണ് മരണ വാർത്ത അത് ഇതിലുള്ള കാര്യണ് അപ്പോ പല നമ്മടെ അടുമ്മ അടുത്ത ആളുകൾ വന്നട്ട് മരണ പ്പെട്ട വിവരങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ള ഭാഗത്ത് നടക്കുന്ന മരണകാര്യങ്ങൾ കൃത്യമായിട്ട് മനസിലാക്കാനുള്ള ഒരു മാർഗം കൂടി അയിലിണ്ട് പത്രങ്ങൾ നമുക്ക് വിലയിരുത്താൻ പറ്റും അങ്ങനെ തുടങ്ങി ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള അനുഭവം വങ്ങളും എല്ലാം ഒരുപാട് പ്രയാസങ്ങളും നേരിടുന്ന മേഖല കൂടിയാണ് പത്രങ്ങള്
തീർച്ചയായും തീർച്ചയായും ഒരുപാട് നമ്മള് സാമ്പത്തികപരമായിട്ടൊക്കെ ഒരുപാട് പ്രശ്നങ്ങള് ള്ള ഒരുപാട് ചർ ചെയ്യാനുള്ള കാര്യമാണ് നമുക്കത് സമയം കിട്ടുമ്പോ ഒഴിഞ്ഞിരുന്ന് സംസാരിക്കാ ള്ള വലിയ വിഷയം തന്നെയാണ് ഈ പത്രമാധ്യമങ്ങളെ പറ്റി പിന്നീട് ഒരിക്കല് നമ്മ നേരിട്ട് കാണുമ്പളോ അല്ലെങ്കില് ഈ സമയത്ത് നമുക്ക് എന്തെയ്യ ചർച്ച ചെയ്യാം ഓക്കെ നന്ദി നമസ്കാരം